ഹലോ ഹായ്
ഹലോ
ഹലോ കേൾക്ന്നുണ്ടോ.
കേക്കുന്നുണ്ട്. പക്ഷെ കൊറച് ക്ലിയർ കുറവുണ്ടോന്നൊരു സംശയം.
അയ്യോ ആന്തേ ഇങ്ങനെ?
ആ ഇപ്പ ശരിയായിട്ടോ.
ആഹ് ഓക്കെ
അത് ചെലപ്പോ കോള് കണക്ട് ആവണേന്റെരു പ്രശ്നായിരിക്കും.
ആഹ അതെ യതെ അതാവണം
എന്തേ പിന്നെ പരിപാടി
ഇവിടെ എന്താ ഞാനിപ്പ ഈ കോളേജൊക്കെ വിട്ട് വന്ന്.
ഓ കോളേജ് പഠിക്കായാണോ? എവിടെ വീട്
എന്താണ്?
ഏതാണ് ഈത് വർഷം ഏതാ?
ഞാനിപ്പം മൂന്നാം വർഷം. ഇപ്പം കഴിയാറായി ഇനിയിപ്പ ഈ അടുത്ത മാസം പരീക്ഷയ അത് കഴിഞ്ഞാ പിന്നെ നാലാം വർഷായി.
ആണ ശരി അപ്പൊ എ എന്തിനാ പഠിക്കണത്
ഞാനോ ഓക്യുഷണൽ തെറാപ്പി.
ഓ കൊള്ള കൊള്ളേ ഞാൻ ഇതിനെ പറ്റി കേട്ടിട്ടൊക്കെ ഉണ്ട് കൊ
പിന്നെ
ആഹ് ഇപ്പ നല്ല സ്കോപ്പ്ണ്ട് തോന്നുണുല്ലെ ഈ ഈ
ആ അതെയതെ നല്ല സ്കോപ്പ്ണ്ട് ഇപ്പൊ. ഞാന് ഇവിടെ ഇതിന് ചേരുന്ന സമയത്താണ് ഞാൻ ഇങ്ങനത്തെ ഒരു കോഴ്സ് ഉണ്ടെന്നന്നെ അറിയുന്നത്.
ഓ ഞാനതെ മുന്നൊന്നും കേട്ടില്ല ഞാനന്നെ ഈ വർഷാണ് ഇതിനെ പറ്റി കേട്ടത്.
ആഹ്
ഇതിന് മുന്നേ എനിക്കൊരു പരിചയല്ലേ ഞാനത് മുന്നെ കേട്ടിട്ട് പോലുല്ലിയാ
അതാണ് ആർക്കും അങ്ങനെ അറിയാത്തരു തരംതാണ്.
ആ പിന്നെ എന്റെരു കുടുംബത്തിലുള്ളരു കുട്ടി ഇതാ പഠിക്കണത്.
ഓഓ
അങ്ങനെ ഞാൻ ഇതിനെ പറ്റിയ അറിഞ്ഞത് അവള് പഠിക്കുണത് ഏത് അഭിരാമി കോളേജോ. അങ്ങനെ വേ
കോളേജിൻ്റെ പേര് പറയരുതല്ലോ
അയിന് ഞാൻ പഠിക്കണതല്ലേ പറഞ്ഞത്
ആഹ എന്നാല പറയരുത്.
ആണോ അയ്യോ എനിക്കറിയില്ലട്ടോ. എടി ആഓ ഓെ ഓക്കെ ഞാൻ ഇതില് പുതിയതാണ് പ്പന്റെ ആ അപ്പൊ ഞാൻ കരുതി നമ്മുടെ സ്വയം കാര്യങ്ങൾ പറയരുത് ബാക്കി കിള്ളത് പറയുന്നത് പ്രശ്നല്ലാന്നാ ഞാൻ കരുതിയത് ആ
ഉം ഹും അങ്ങനെ പിന്നെ താനെന്താ പഠിക്കുന്നേ
ഞാന് എന്താണ് നാട്ടിന്നെ പഠിക്കണത്.
ആണോ എന്താ പഠിക്കുന്നെ?
ഞാന് ഏ സി റ്റി എക്ക്
ബി സി എ യൊ
പി എ
പി പി പി ഏന്ന് പറഞ്ഞാല്
പി പി പി എ ചാർട്ടഡക്കൗണ്ടന്റ്
ഓ സി എ സി എ ആഹ് ഓക്കെ ഓക്കെ അയ്യോ അത് ഭയങ്കര പാ ന്നല്ലേ അത്
അതെ നല്ല പാടാ ഫുള്ള് ശോകാണ്
അതെ അതിന്റെ എക്സമൊക്കെ കിട്ടാനൊക്കെ നല്ല പാടല്ലേ എന്റൊര് കസിന് ഒര് ചേട്ടന് അത് കൊറെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റ് കിട്ടിയില്ല
എന്നിട്ട് എന്ത് ചെയ്ത് ക്വിപ് ചെയ്തോ
കിട്ടില്ല കിട്ടില്ല്യത് പിന്നെ ആഹ് ചേട്ടൻ വേറെ ഏ ബാങ്കില് ജോലിക്ക് പോവാ ചെയ്തേ ആഹ് അതിന്റെ ഇ എൻട്രൻസ് എക്സാം ഉണ്ടല്ലോ അത് കൊറേ
തിരുസമ്മർദ്ദക്കെ വരുത്ത ഇത്
അതെ അതെ അതാണ് നല്ല പാടുള്ള പരിപാടിയാ
ആഹ് നല്ല പാടാ നമ്മൾക്ക് കൊറെ പേപ്പർ ക്ലിയർ ചെയ്തെടുക്കണം അതാണ് ഏറ്റവും വലിയ പിടിമുട്ടി ഈ കോഴ്സിന്റെ
അതെ അതെ
അങ്ങനെ ആയിട്ട്
ഉം വീട്ടിലാരൊക്കെ ഇണ്ട്
വീട്ടില് എന്താണ് ഉമ്മ അനിയൻ അനിയ ഉപ്പാ ഗൾഫിലാ ഞങ്ങള് തന്നെ ഉള്ളു ആ വീട്ടിൽ
ആഹ് ആഹ്
ഇന്നത്തെ ദിവസം എങ്ങനെണ്ടായിരുന്നു കോളേജില് ഞാന് രണ്ടാം വർഷം
ഓഹ് ഓക്കെ ഓക്കെ കോളേജിൽ എന്താ ഇന്ന് കോളേജി പോകുന്നു അവടെരിക്കുന്നു ചെല ടീച്ചേറ്സ് ക്ലാസെടുക്കാൻ വരും ചെലവര് എടു ക്കം വരില്ല ഞാനും എൻ്റെ ഫ്രെണ്ട്സും ഇരുന്ന് വർത്താനം പറയും അങ്ങനെ ഓരോന്നൊക്കെ തന്നെ നമ്മള് ഈ കോളേജില് എത്തിക്കഴിഞ്ഞാ പിന്നെ കറക്റ്റ് പഠിപ്പിക്കല്ലോ അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മക്ക് വേണെങ്കില് അതാണ് നമ്മുക്ക് വേണേ നമ്മള് തന്നെ പോവ ലൈബ്രറിന്ന് എന്താ ബുക്ക് എടുക്കേണ്ടെന്ന് വെച്ചാ അതെടുക്കുക നോക്കുക പഠിക്കുക അത്രൊക്കെ തന്നെയുള്ളു
അതെ
ഹ്മ്മ്
അങ്ങനെ ആയിട്ട് എനിക്കിന്നൊരു ശോക ദിവസായിരുന്നു
ആണോ എന്ത് പറ്റി
എനിക്കന്ന് തീരെ സുഖല്ല എനിക്കൊരു മൂന്ന് ദിവസായിട്ട് ഫുള്ള് ഇപ്പളും മേ മേല് വേദനെ
അയ്യോ
ഒരു വേദന എനിക്ക് തീരെ പറ്റണില്ല പനി എനിക്ക് ഒര് ദിവസം ഭയങ്കര പനിയായിരുന്നു ഒര് രണ്ട് ദിവസം മുന്നേ, എനിക്ക് ഭയങ്കര പനിയായിരുന്നു ഭയങ്കര പനിന്ന് വച്ച എന്നെ പൊള്ളിരുന്നു അങ്ങനെ എന്നിട്ട് ഞാനന്തെയ്തു ഗുളികയൊക്കെ കഴിച്ചൊറങ്ങിയപ്പോ അന്നെനിക്ക് പനി വിട്ടതാ പിന്നെ എനിക്ക് പനിച്ചിട്ടേ ഇല്ല പക്ഷെ എനിക്ക് ഇതുവരെയായിട്ടും മേലുവേദന പോയിട്ടില്ല പിന്നെ കാലൊരു സ്ഥലത്തില് തട്ടിയിരുന്നു
ഓഹ് എന്തുപറ്റി അത്
അത് എന്താ അതൊരു കാര്യം തമാശയാണ് മുമ്പിലായി അക്സിലേറ്റർ കൂട്ടിയപ്പോ അമ്പലത്തിലോട്ട് വണ്ടി
അയ്യോ
അ ഭാഗ്യത്തിന് അമ്പലത്തിന്റെ കോവലിൽ പോയി ഞാൻ ഇരുന്നില്ലന്ന് ഭാഗ്യം അപ്പത്തിനും ഞാൻ രക്ഷപ്പെട്ടു ബാക്കില്ന്ന് ആരോ ഇന്നെ പിടിച്ചു വലിച്ചു
ദൈവമേ
അല്ലെങ്കിൽ ഞാൻ പോയിരുന്നേര്ന്നു ആ ദൈവത്തിന് പകരാ അയിന്റെള്ളില് പ്രശ്നായി മൊത്തത്തില് അപ്പ എന്റെ കാല് എവ്ടോ പോയിട്ട് ഇടിച്ച്ച് തോന്നുന്നു അപ്പൊ അന്ന് ഫുള്ള് നീലിച്ചിട്ട ഇന്ന് അവിടെ പിന്നെ വിവിളിച്ചം കഴിയുന്നോറും ആ നിറൊക്കെ പോയി പക്ഷെ ഭയങ്കര വേദന ഞാൻ വിചാരിക്കും ഇന്ന് കൊറയുന്നു നാളെ കൊറയണ്ട് കുറയന്നല്ല അങ്ങനെ ആയിട്ട് എനിക്ക്വി ഒരിച്ചിരാത്രില്ലായപ്പോ ഭയങ്കര മേലു വേന തൊടങ്ങും. അ പിന്നെ ഭയങ്കര തലവേദനയ എനിക്ക് ഉറങ്ങിണീറ്റാ തലവേദനയ പിന്നെ ഉള്ളതായ് ന്ന് ഞാൻന്ന് ക്ലാസ്സിൽ ഫുള്ള് ആണ് അപ്പൊ എന്റെ രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ എന്നും എന്നെ ശല്യം ചെയ്യും എനിക്കൊന്ന് ഉറങ്ങാൻ സമ്മതിക്കില്ല എന്റെ അപ്പുറത്തിരിക്കണ ഫ്രണ്ട് പറഞ്ഞ മറ്റേ ബാർബർ ഷോപ്പിലെ കസാരെ ഇങ്ങനെ തിരിഞ്ഞോണ്ടിരിക്കും തിരിഞ്ഞുകൊണ്ടിരിക്കൂ ഒരു സമാധാനം എന്ന് പറയിന്ന എനിക്ക് നൽകുന്നില്ല എന്നിട്ട് ഞാനൊന്ന് കെട്ന്നതാ അപ്പെടേക്കൂടെ ഒരു പത്തെട്ട ഞാൻ ന്നിട്ട് പറഞ്ഞു അവളോടെ എടിയൻ അഭിനയിക്കല്ല എനിക്ക് ശരിക്കും നല്ല തലവേദന ഉണ്ടല്ല അപ്പളൊഒന്ന് ആ ആളൊന്ന് ഒതുങ്ങിയത് അങ്ങനെ യിട്ട് അപ്പൊ ഞങ്ങൾ അതെ ശരിയാണ് പക്ഷേ എന്നറക്കും തലേന്ന് ആഹ് ശരിയാ അതെരിയാ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു മെയിൻ സംഭവം തന്നെ ഇങ്ങനെ ശല്യം ചെയ്യാ വെറുപ്പിക്കലാണ് അങ്ങനെ ക്കഴിച് പക്ഷെ നമ്മൾ ഇങ്ങനെ സങ്കടപ്പെട്ട് കെട്ക്കുമ്പോ ഒരു പത്ത് വട്ടം ചെവി വന്ന് വിളിക്കും ഉടായിപ്പേ ഉടായിപ്പേന്ന്
! ! ! ! ! ! അയ്യോ ഞാനുന്ന് ത്പോലെ എൻ്റെ ഫ്രണ്ടിനെ പറ്റിച്ചു എന്റെ എൻ്റെടുത്ത് ത്തൊരു ടൈഗർ ബാം ഉണ്ടായിരുന്നേ അപ്പോ ടൈഗർ ബാമില് ഞാനിങ്ങനെ വെര്ല് മുക്കി എനിക്ക് കുറച്ച് നഖണ്ട് ടൈഗർ ബാമില് നഖം മുക്ക്യേപ്പോ നഖം മുക്ക്യേപ്പ അതിന്റെ ഉള്ളില് ടൈഗർ ബാം ഇങ്ങനെ പെട്ടു എന്നിട്ട് അവളിതുപോലെ വെഞ്ചിലിങ്ങനെ തല വെച്ച് കെടക്കെയ്ര്ന്ന് അവള് അവളെന്നിട്ട് ഞാൻ അവൾടെ മേത്തേക്ക് അത് തേച്ചു എന്നിട്ട് എന്റെ മറ്റേ ഫ്രണ്ടോളും പറഞ്ഞഞ് പറ്റിച്ചു ഇടി അവള് ചെവിയില് ചെവിക്ക് തോണ്ടി എടുത്ത് എന്റെ മേത്ത് തേച്ചതാന്ന് അവളാകെ പേടിച്ചു വോയി അവള അജീന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് ടൈഗർ ബാമാ ജെപ്പിയൊന്നുംല്ല
ന്തായാലും അവൾക്ക് മനസ്സിലാക്കിക്കൂടെ ഇത്രേ ബുദ്ധിയില്ലേ കുട്ടിക്ക്
അ ഇല്ല ആ കുട്ടി മൺ മണ്ത്തതൊന്നുംല്ല അവളത് കണ്ടപ്പോയേക്കെന്നെ അഹ് അഹ് ന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മാറി
ഓ ശെരിയ ടൈഗർ ഫാമില് കൊറച്ചു നേരം അതുപോലെയൊക്കെയാണ്
ആ അതാണേ കാണുമ്പോ അതുപോലെ തന്നെ നമുക്ക് തോന്നും കളർ അങ്ങന
ഉം അ പിന്നെ അവൾടെ മനസ്സിൽ നിന്നെ പറ്റി പ്പൊ എത്ര നിലവാരയിരിക്കും ആ
അതാണ് എന്നെ വച്ചിട്ട നല്ല മതിപ്പാ അതോണ്ട് ഒരു ഡൗട്ടും തോന്നിയില്ല
അതെ അതുകൊണ്ടായിരിക്കും എന്റെ ഫ്രണ്ട്സ് ഇതുപോലെ തന്നെയാണ് സത്യം ഒരു മാറ്റൊല്ല ഇപ്പ ഇതുപോലെ പറഞ്ഞു വെറുപ്പിക്കും ചെയ്യണ്ട് ശരിയാ അത് ശരിയാട്ടോ ഇപ്പൊ ആ ഫ്രണ്ട്സിലതുകോടെ ഞാൻ ചിരിച്ചു പോണം തന്നെ
അതാണ്. കുറച്ച് വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ആലോയിച്ച് ചിരിക്കാൻ ഇതൊക്കെ തന്നെ ഉണ്ടാവൊള്ളൂ. അല്ലാണ്ട് പ്പൊ ക്ലാസ് എട്ത്തതും പട്‌ച്ചതും ഒന്നും അല്ലല്ലോ ണ്ടാവ
അതെ അത്ണ്ടാവില്ല്യ ഉറപ്പയിട്ടും. അത്ന് കഴിക്കണന്ന്എന്തായാലും ണ്ടാവില്ല്യ
അതാണ് നമുക്ക് തൊക്കെ ആലോയ്ച്ച്ട്ട് നി ചിരിക്കാൻ പറ്റുള്ളൂ
അതെ ഇപ്പ തെന്നെ ഓരോന്നാലോയ്ചിട്ട് ചിരിയാ ഇന്യേന്താ രാത്രി പരിപാടി
രാത്രി നിഒന്ന് പൊറത്ത് പോണം വിട്‌ത്തെ സാനങ്ങളൊക്കെ കഴിഞ്ഞിരിക്ക്യ പ്പ അതൊക്കൊന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞങ്ങളൊരു കടയിണ്ട് ഒരു വല്യ കടയിണ്ട് സൂപ്പർ മാർക്കറ്റ്. അവിടെ പോയിട്ടാ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പൊ ഞാനും എന്റെ കൂട്ടുകാരിം കൂടെ അങ്ങനെ ഞങ്ങള് ഒരുമിച്ച് പോവും.
ഓ നിങ്ങളപ്പോ രാത്രി എങ്ങനെ പൊറത്ത് പോവാ?
അത് ഇവിടെ ഞങ്ങക്ക് പരിചയുള്ളൊരു ചേച്ചിണ്ട്. ആ ചേച്ചി വണ്ടി തെരും ടു വീലറ് സ്കൂട്ടർ അപ്പ അതില് പോവും.
അപ്പൊ നീയും വണ്ഡ്യോടിക്കൊ
ആഹ് ഞാൻ വണ്ടി ഓടിക്കും.
അ ആ അപ്പൊ മറ്റേ കുട്ടി ഓടിക്ക്യോ?
മറ്റേ കുട്ടി ഓടിക്കും പഷെ ഓടിച്ച് ഴിഞ്ഞാ പിന്നെ തിരിച്ച്ങ്ങോട്ട് വരോന്ന്ള്ള കാര്യം സംശയ
ഓ അബകടകാരിയാണോ ആ കുട്ടി.
കൊറച്ചധികം നിന്നെ പോൽ തെന്നെയാണ് വേണെങ്കിൽ കൈ തീട്ട് വല്ല അമ്പലത്തിലും കേറ്റും
കൗതുകം ലേശം കൂടുതലാണ്
ച്ചധികം കൂടുതല.
അത് ശെരി അപ്പൊ നിങ്ങെന്താ വീട്ട് സാനങ്ങളൊക്കെ മാസം മാസാണോ വാങ്ങ
മാസം മാസം ന്നല്ല തീരുമ്പോ തീരുമ്പോ പച്ചകറി ഒക്കെ നമ്മള് തീരുമ്പങ്ങനെ പോയിട്ട് വാങ്ങിക്കും. കടകള്ണ്ട് സൈഡിലൊക്കെയിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് വരുന്ന വഴിക്കാണെങ്കിലൊക്കെ നെറച്ച് കൊറെ കടകളിണ്ട്. ഞാൻ ഈറോഡ് തമിഴ്നാട്ടിലാ ആഹ് അപ്പ് പ്പൊ അവിട്‌ന്ന് സാനങ്ങളൊക്കെ വാങ്ങിക്കും പിന്നെ അതല്ലാണ്ട് ങ്ങനത്തെ വല്യ വല്യ സാധനങ്ങള് അങ്ങൻതെ കൊർച്ച് കാര്യള്ള
എന്താണാവോ വെലിഞ്ഞ് സാധനങ്ങള്.
വെല്ല്യ വെല്ല്യ സാധനങ്ങൾന്ന് പർ ർഞ് ഴിഞ്ഞാൽ എന്താണ് ഈ കൈ കഴുകുന്ന ലിക്വിഡ് പിന്നെ പാത്രം കഴുകുന്ന ലിക്വിഡ് ബാത്റൂം കഴുകുന്ന ലിക്വിഡ് അതൊക്യാണ് വല്യ വല്യ
എന്തൊരു വല്യ സാധനങ്ങൾ
അത് നാട്ടില് നിക്കുന്നവർക്ക് അന്നും പർഞ്ഞാ മനസ്സിലാവില്ല്യ വെടെ പൊർതൊരു സെൽത്ത് വന്ന് നമ്മളങ്ങനെ പഠിക്യും ഒറ്റകൊക്കെ ചെയ്യുമ്പഴാണ് അയ്ന്റൊക്കെ വെല മൻസിലാവ നാട്ടന്ന് അമമീം ഉമമീം അതാണ് വീട്ടിലാവുന്ന സമയത്ത് നമ്മളൊന്നും അറയേണ്ടല്ലോ നമ്മുടെ പേരൻറ്സ് എല്ലം ചെയ്തോളും പൊർത്തോയ്ട്ട് നമ്മളൊറ്റക്ക് ജീവിക്കുമ്പോഴാണ് എല്ലം പഠിക്ക്യ
ആഹ് അതെ
ഉം
സത്യാണത്.
അതെ.
അങ്ങനെ ഒക്കെ ആയിട്ട്.
ഇന്നെന്തായിരുന്നു വീട്ടില് ഭക്ഷണൊക്കെ ഉച്ചക്കി
ഭക്ഷ്ണ എന്തെന്ന് ഉച്ചക്ക് മോര് മോര് കറി കറിക്ക് മുത്ത പൊരിച്ചതും
ഉം
യിരുന്നു അങ്ങനെ ഞാ ന് പിന്നെ എന്താണ് കൊണ്ടു പോവാ ചെയ്യ ചോറ്റു പാത്രത്തിലാക്കിട്ട്. ആഹ് ഞാൻ പോയിവന്ന് ഇവിടെ നിന്നിട്ടെല്ലാ പഠിക്കെണത് അങ്ങനെക്കെ ആഹ് ശരി എന്നാ ശരി
ഓക്കെ ഉം